ഓ സുഖണോ ഹലോ കേക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ?
ല്ലേ
ആഹ് ഇപ്പ കേക്കാ ഇപ്പ കേക്കാ ക കേക്കാം കേൾക്കാം പറഞ്ഞോളൂ
ആഹ് പ്പൊ കേൾക്ക് ആ പറഞ്ഞോ
പറയണ് ആ ഇപ്പൊ കേക്കുന്നു സുഖാണോ? കേൾക്ക്ന്ന് കേൾക്ക്ന്ന് സുഖായിട്ടിരിക്കുന്നോ? കഴിച്ച് രാവിലെ ഫുഡ് കഴിച്ചോ? ഫുഡ് ഫുഡൊക്കെ കഴിച്ചോ?
ല്ലെ റച്ചി കറിണ്ടായിരുന്നു
ആണാ ചമ്മന്തിയോ കഴിച്ച് കഴിച്ച് ഞാൻ പറയുന്നെ വിട്ടു വിട്ടാണോ കേക്കുന്ന് നമുക്ക് നമ്മുക്ക് കടലീം പുട്ടും കടലിം പുട്ടും കടൽ
ഉം
ആ പുട്ടും കടലേയ്ര്ന്നു പിന്നെ വെളീന്ന് വേടിക്കുന്ന ഫുഡൊക്കെഷ്ടാന്നോ ഫാസ്റ്റ് ഫുഡൊക്കെഷ്ടാണോ?
ഓ ഇഷ്ടം തന്നേണ് ന്നാലും അങ്ങനെ വാങ്ങാറില്ല കൊറവെ ന്നേണ്. അടെ വീട്ടിലൊക്കെ വാങ്ങല്
ആഹ് നമ്മളും അതു അതന്നെയാ നമ്മളും വെളീന്നധികം വേടിക്കാറില്ല. എടക്കെങ്ങാനും ഒന്ന് പോയി കഴിക്കും അത്രേഉള്ളു
ഓ ഇവിടൊക്കെ ഉപ്പ വീട്ടിലുണ്ടാ അങ്ങനെ പൊതുവേ പിന്നെ ഷോപ്പിലൊക്കെ പോയി നിന്നാളായിരുന്നു അവടെ ഗൾഫ് അപ്പൊ ഇവിടെ ഇണ്ടാക്കും സ്വയം ഉപ്പവ്ട്ന്ന്ണ്ടാക്കും
ആഹ് അപ്പ പിന്നെങ്ങക്ക് പോണ്ടല്ലോ ഉം ഇ ആഹ്
ന്ന പിന്നെ പയേ വെളിച്ചെണ്ണ ഓ ഇല്ല ഉണ്ടാക്കും എല്ലാ റൈസും ണ്ടാക്കും ഉം പിന്നെ ങ്ങനെന്താ ണ്ബ്ബ്രോസ്റ്റ് അതുപോലെന്നെ അൽഫാമ് അങ്ങനോരോന്നൊക്കെ ഒക്കെ വെവ്വേറെങ്ങനെണ്ടാക്കും അ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കേടില്ലാത്ത കൊലത്തിലൊക്കെ
ഒക്കെ ചേർത്തിണ്ടാക്കും അ ആ
നമക്ക് ആണോ ന്ന്ട്ടൊരു റെസ്റ്റോറെന്റൊക്കെ തൊടങ്ങാല്ലോങ്ങക്ക്
ആഹ് തൊടങ്ങൊക്കെയ്യ പിന്നെ
അല്ല റെസ്ട്ടോറണ്ട് തുടങ്ങിയാ വിജയിക്കല്ലോ ഇതെല്ലാം ഉണ്ടാക്കാൻ അറിയാന്നോരല്ലേ അങ്ങനെ ആഹ് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നൊരു അപൂർവല്ലേ
ആഹ് ഗൾഫിൽ അവിടെത്തന്നെ അങ്ങനെ ഓരോ ജോലി ചെയ്യണോലല്ലോ അവിടെ നിന്ന് ഹോട്ടലിലങ്ങനെ നിക്കണ സമയത്തുണ്ടാ
നിക്ക് നിക്കുന്നതിനെക്കാ നല്ലത് ഒരു സംരംഭകനാകുന്നതാണ് നല്ലത് ഇത്രയും വെറൈറ്റി ഉണ്ടാക്കുന്ന ഒരാൾക്കാണെങ്കി സുഖായിട്ട് പോകും. ആഹ് നമ്മുക്കൊക്കെ ഇത് കഴിക്കാ
ആഹ് കഴിക്കാൻ പോ ആഹ് ഇവിടുന്ന് നമ്മുക്ക് ഇപ്പോ കാശ് കൊടുക്കാ ആഹ് കൊതി തോന്നിയപ്പോ ഇവിടുന്നിണ്ടാക്കാം
നമുക്ക് ക്കെ നമ്മുടെ കാര്യം പറഞ്ഞതാ നമുക്കത് കഴിക്കണോന്ന് തോന്നിയാ നമ്മള് പുറത്തു പോയി വേടിച്ചല്ലേ പറ്റൂ മ് നമുക്ക് മ്
ഒരു പീസിനിണ്ട്
ആഹ് നല്ല നല്ല റേറ്റാണ്. പിന്നെ ഇവിടെ ഹസ്ബൻഡിനൊന്നും അത്ര ഇഷ്ടമല്ല ഓയിലൊക്കെ കൂടുതലാണെന്നും പറഞ്ഞ് നെയ്യൊക്കെ അവർ
ആഹ് ആഹ് ചിലർക്ക് ഭയ ആഹ് ഭയങ്കര ഉം ഉം എന്താ ഇടങ്ങേറൊക്കെ ഇണ്ടാക്കും ഇങ്ങനത്തെ കഴിച്ചാല് ആഹ് പിന്നെ ഈ ജിമ്മിന് പോണാൾക്കാര് അങ്ങനത്തെ അങ്ങനത്തെക്കൊന്ന തും
കഴിക്കത്തില്ല ഉം കഴിക്കത്തി അവര് ഭയങ്കര ഹെൽത്ത്‌ കോൺശ്യസാണ് ഓയിൽ നമ്മള് വീ ട്ടിൽ തന്നെ ഓയിലി ഫുഡ് ഉണ്ടാക്കിയിഷ്ടമല്ല പൂരിയൊന്നും കഴിക്കത്തില്ല.
ഓ പൂരിയൊന്നും കഴിക്കത്തില്ല ഇപ്പ എല്ലാരും പുറത്തുന്നാണല്ലോ ഭക്ഷണം വാങ്ങല് ഇപ്പ എന്ത് ഫങ്ഷൻ നുണ്ടെങ്കിലും നമ്മള് എന്താണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പഠിച്ചിട്ടല്ലേ പിന്നെന്താ നമ്മള് റസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അത് പുറത്തുന്നണ്ട് ഓർഡർ ചെയ്യും എന്നാ പിന്നെ അത് മെനക്കടണ്ടല്ലോ
നിനക്കൽപ്പ അതിങ്ങനെ മൊത്തത്തിലതൊരു ട്രെൻഡായി മാറിയേക്കുവ ഒരാൾ അങ്ങനെ ചെയ്യുന്ന കാണുമ്പോ അവരങ്ങ് ആഹ് ഒരാളങ്ങനെ ചെയ്യുമ്പോൾ ഓ അവരങ്ങനെ ചെയ്തില്ലേ ഇനി നമുക്കൂടെ അങ്ങനെ അങ്ങ് ചെയ്യാം അല്ലേത് മോശവാ അഞ്ഞി നമ്മളിഞ്ഞി എന്തിനാ കഷ്ടപ്പെടുന്നെ എന്നൊരു ആറ്റിറ്റ്യൂഡാണ്
പിന്നെല്ലാവർക്കും മടിയായി വീട്ടിത്തെ സ്ത്രീകൾക്കായാലും കു
ആഹ് അത് അവർക്ക് അവര് അവർക്കൊരു ഫ്രീടൊക്കെ വേണ്ടെ എപ്പോഴും അങ്ങ് അടുക്കളയും ജോലിയും പറഞ്ഞിരുന്നാമതിയോ അത് തന്നെ നമ്മുടെ നാട്ടിലും അങ്ങനൊക്കെ തന്നെ എന്ത് ഫംങ്ഷൻ വന്നാലും അം നം എന്റെ വീട്ടിലൊക്കെയാന്നേൽ എന്തെലും ഫംഗ്ഷൻ വന്നാലും പറയും വീട്ടി ലുള്ളവരങ്ങ് കുക്ക് ചെയ്യാന്ന് പറയും നമ്മള് ഗ സ്റ്റിനെയൊക്കെ വിളിച്ചിട്ട് വെളിയിന്ന് മേടിച്ച് കൊടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറയും.
എനിക്കങ്ങനെ നമ്മൾ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഏറ്റവും നല്ലത് ഗസ്റ്റിനൊക്കെ വെച്ചുകൊടുക്കാനും മറ്റ വിഷം വെച്ചുകൊടുക്കണതിന് തുല്യാണല്ലോ
അപ്പോഴതേ ഇതെ കണക്കാ പറയുന്നത് നമ്മള് പുറത്തുന്നാളെ വിളിക്കുന്നത് എന്തിനാ നമ്മളവരെ വിളിച്ചിട്ട് അവർക്കെന്തേ പുറത്തുന്നാ കഴിച്ചാ പോ രെ നമ്മള് വിളിച്ചിട്ട് നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കി നമ്മുടെ ഉപ്പും പുളിയും മധുരൊ അറിയാനല്ലേ അത് താല്പര്യം അതങ്ങുണ്ടാക്കിയങ്ങ് പക്ഷെ നമുക്കും നമു ക്കും അതുണ്ടാക്കി ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോ നമ്മളുണ്ടാക്കി കൊടുക്ക നമുക്കുമൊരു തൃപ്തിയാണ് ജോലിയൊക്കെ കശ് ടപ്പാടാണെങ്കിലുമേ നമുക്ക് അതിലൊരു തൃപ്തി അവര് കഴിക്കുന്ന കാണുമ്പോ ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
കേൾക്കുന്നു ആഹ് കേൾക്കുന്നു കേൾക്കുന്നുണ്ട് പിന്നെ ഉച്ചക്കിലത്തിക്കെ മീനൊക്കെ കിട്ടിയോ?
ആഹ് കിട്ടി അതൊക്കെ ഇവിടെ ബീഫുണ്ട്.
ആഹ് ഇന്നലെ പെരുന്നാളല്ലായിരുന്നാ ആഹ് പെരുന്നാളല്ലേ ആഹ് ആഹ് ആഹ് എല്ലാരൊക്കെ വന്നാ ഗസ്റ്റൊക്കെ ഗസ്റ്റൊക്കെ വന്നായിരുന്നോ പെരുന്നാളിന്
ഓ പ്പാ ഒക്കെ വന്ന് പോയി ഞാൻ എന്റെ വീട്ടിലേക്ക് പോന്നു ഉം പ്പ പിന്നെ ബീഫ് ഉണ്ടാവല്ലോ വലിയപെരുന്ന ആഹ് വലിയ പെരുന്നാളൊക്കെ ആയോണ്ടേ ബീഫ ബീഫുണ്ടാവോ
ഓ വല്ല്യ പെരുന്നാള് നിങ്ങക്ക് ബീഫ് മസ്റ്റാണല്ലേ
ഓഹ് അത് അങ്ങനെ കിട്ടും എല്ലാർക്കും അങ്ങനെ കിട്ടും ഒരുപാടുണ്ടാവും പിന്നി രണ്ടു മൂന്നാലീസ്ത്ത്നൊന്നും നോക്കണ്ട അങ്ങനെ പോവും ആഹ് ഇനി പെരുന്നാളിനൊക്കെപ്പല്ലാ ഓർഡർ ഓർഡർയീന് ഇപ്പൊക്കെ പണ്ടൊക്കെ എല്ലാരും എന്തയ്യും തറവാട്ടില് ഒരുമിച്ച് കൂടും എന്നിട്ടാണ് എന്തയ്യാ പിന്നെ ഭക്ഷണ ണ്ടാക്ക ഇപ്പ അധികം സ്ഥലങ്ങളിൽ എന്തയ്യും പെരാളിന്റന്ന് രാവിലെ മാത്രം കൂടിയറെ ഫുഡൊക്കെ പൊറത്ത്ന്നാണെ ഒന്നായിട്ട് ചെമ്പടക്കി ഇങ്ങനെ ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടരുന്ന സിസ് ഞങ്ങളൊക്കെ ഉണ്ടാക്കല കേട്ടോ പക്ഷെ ഞങ്ങളൊക്കെ ണ്ടാക്കലാട്ടോ ക്ഷെ ഞങ്ങളെ ചുറ്റുവട്ടത്ത്ള്ള ആൾക്കാരൊക്കെ എത്രോ ആൾക്കാര് അങ്ങനെ
ആഹ് ഹാ ഓടറ് ഒന്നായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അവരൊക്കെ നമുക്ക് ബിരിയാണി എല്ലാം കൊണ്ട് വരും ഇന്നലത്തെ ദിവസം നമുക്ക് ഇപ്പം വീട്ടിൽ ഫുഡ് ഒന്നും ഉണ്ടാക്കണ്ട എല്ലാരും കൊണ്ടുവരും ആ പക്ഷെ അവരെല്ലാം വീട്ടിലണ്ടാക്ക ന്താ എല്ലാരും അവരവരുടെ വകായിട്ട് കൊണ്ടു തരും നമ്മളത് ഓണം വരുമ്പോഴും അങ്ങനെയാണ് നമ്മളെല്ലാരും പായസൊക്കെ വെച്ച് കവർത്തതെല്ലാം സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോ അങ്ങോട്ടും കൊണ്ട് കൊടുക്കും
ഓഹ് ഓഹ്
അങ്ങനെയാണ് ഉം പിന്നെ ഇനിയിപ്പോ രണ്ടു ദിവസൊക്കെ കഴിഞ്ഞിട്ട് ട്ടേ വീട്ടിലോട്ട് പോകത്തൊളോ
ഇനിയിപ്പോ സ്കൂള് തുറക്കാനാകുമ്പോം
ആഹ് ഒന്നാന്തി തുറക്കത്തില്ലേ ഒന്നാം തീതുറക്കത്തില്ലേ
അല്ല ല്ല രണ്ടാംതീ യാണ് തോന്നുന്നു
രണ്ടാന്തിയാണല്ലേ ആഹ്
അ പിന്നെ അപ്പോത്തിനൊക്കെ പോവും യൂണിഫോമ് കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ണ്ടായിരുന്നു
ഉണ്ട് ആ ടെസ് ടെസ്റ്റ് ബുക്കൊക്കെ
ഓഗുഡ് അതൊക്കെ വാങ്ങി അഒക്കെ നേരത്തെ ഓൾറെഡി ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് നോട്ടൊന്നും വാങ്ങിട്ടില ഇനി വാങ്ങിട്ട് വാണം പെരുന്നാളക്കൊടായപ്പോേ അതൊന്ന് ബേക്കിലാക്കി അത് പെരുന്നാള് കഴിഞ്ഞിട്ട് നോക്കാം
ണല്ലേ നേരതല്ലേ എല്ലാ വർഷവും ജൂണിലൊക്കെ അല്ലേ വരകൂ
ആഹ് ഒക്കെ കഴിഞ്ഞട്ടന്നെ ഇപ്പൊ കാടും ഒക്കെ മാറീല്ലേ
ഓഹ് ഓഹ്
മാസം അറബി മാസം പിന്നെ നമ്മളെ മുപ്പുംപ്പത്തൊന്നൊന്നും ഉണ്ടാവൂലല്ലോ
ഓഹ് ഓഹ് ഓഹ് ഇഹ്
അതുകൊണ്ടാണ് ഡിഫറൻസ് വരും വർഷത്തില് ഇങ്ങനെ
ആഹാ നമുക്കും അതുമല്ല ഓണം അതുമല്ല ചിങ ചിങ്ങമാസത്തിലാണല്ലോ ഓണം വരുന്നത് ചലപ്പോൾ ആഗസ്റ്റ് വരും അല്ല ഇംഗ്ലീഷ് മാസാകുമ്പോ ഒന്നി ആഗസ്റ്റ് വരും ചെലപ്പോൾ സെപ്റ്റംബർ ആകും പണ്ടൊക്കെ ആഗസ്റ്റിൽ തന്നൊയിരുന്നു വരുന്നത് ഇപ്പം കൂടെകൂടങ്ങ് സെപ് സെപ്റ്റമ്പറാവും അങ്ങനെയാണ് ആ സമയത്ത് ഒരു പെരുന്നാളുണ്ടല്ലോ ഓണം അടുപ്പിച്ച് ഒരു പെരുന്നാളുണ്ടല്ലേ സെപ് നിങ്ങൾക്ക് സെപ്റ്റംബർ ഒക്കെ ആകുമ്പൊ ഒരു പെരുന്നാൾ വരും അല്ലേ
ചെറിയ പരുന്നാള് വരും
ആഹ് ആ ഹാ എപ്പോഴും ഓണത്തിനോട് അടുപ്പിച്ചായിരിക്കും
ഓണത്തിനോട് അടുപ്പിച്ചേക്ക് ആഹ് ആഹ് ഉം അങ്ങനെണ്ടാവും ഇ കറക്റ്റ് മുപ്പത് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ മാംസം കാണ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് അങ്ങനെ ഉണ്ടാവൊള്ളൂ അപ്പൊ പിന്നെ വെല്ലാതെ മാറ്റം വരൂല ഇത് നമ്മള് ആ നമ്മള് കുട്ട്യാളെ ജനിച്ച ദിവസൊക്കെ നോക്കാണെങ്കിൽ എന്താണ് ഇപ്പൊ രണ്ടു മൂന്ന് മാസത്തെ ഗ്യാപ്പ് വരും ഇഗ്ലീഷും അറബിം നോക്കാണെ
ആഹ് ഹാ ഹാ ഹാ അറബീല് മാസം അല്ല പന്ത്രണ്ട് മാസല്ലേ അവ്ടെ ഉള്ളത് അറബിയിലും
പന്ത്രണ്ട് മാസം ഇത് ചെൽത് നമ്മൾത് മുപ്പത്തൊന്നൊക്കെണ്ടാവല്ലോ ചെല മാസം നമ്മക്ക് ഇംഗ്ലീഷ് മാസം മു മുപ്പത്തൊന്ന്ണ്ടാവും ചെൽത് ഇരുപത്തൊമ്പ്ണ്ടാവും ഇത് അങ്ങൻത്തെ പ്രശ്നല്ല മുപ്പത്തൊന്നൊന്നുണ്ടാവൂല
ആഹ് അവർക്ക് ഓഹ് നമക്കാണല്ലോ അങ്ങനെ മുപ്പത്തൊന്നൂസം ഓഹ് ആഹ് അന്നേരാ ഈ ഡിഫറൻസ് വര്ന്നത് അല്ലേ
ഡിഫറൻസ് വരും നമ്മളെ അറബി മാസം വെച്ച് ജനിച്ച് നോക്കാണെച്ചെങ്കിൽ അപ്പ പിറ്റത്തെ ഇതാകുമ്പോത്തിന് ഇഷ് ഇംഗ്ലീഷെന്താണ് ഓരോ മാസൊക്കെങ്ങനെ വ്യത്യാസം വരും നമ്മള് ബർത്ത്ഡെക്കെ വരുമ്പോ അങ്ങനെ രണ്ട് മൂന്നാല് വർഷം കൂടി നോക്കുമ്പെന്താണ് രണ്ടും മൂന്നും നാല് മാസം ഗ്യാപ്പ് വരും അപ്പൊ വൽതാവ്ണൻസര്ച്ച് അ ആ ഗ്യാപ്പ് വരും ഹാ അപ്പൊ കറ ഏറ്റവും കറക്റ്റ് അറബി മാസാണ് സംഭവത്തില്
ആഹ പക്ഷെ എനിക്കത് ഇപ്പഴാ ഈ അറിവൊക്കെ ഇപ്പഴാണ് കിട്ട്ന്നത് ഞാൻ വിചാരിക്കുന്നെ ഇതേ കണ ഒരേ കണക്കെന്നെ ആയിരിക്കുംന്ന്
കല്ല പിന്നെ പിന്നെ അറിയൊള്ളു പ്പാദ്യ ത്തൊന്നും കുഴപ്പണ്ടാവൂല ഏകദേശം തലേന്നും പിറ്റേന്നും ആയിട്ടെയ്ക്കാരം ബർത്ത്ഡെക്കായിട്ട് വര അറബിം ഇംഗ്ലീഷും ഒക്കായിട്ട് വരുമ്പൊ ഫസ്റ്റ് ബർത്ത്ഡെക്കെ രണ്ടും മൂന്നൊക്കെ ആവുമ്പോത്തിനും കൊറെ കൊറെ ഡിഫറൻസ് ഇങ്ങനെ വരലൊട്ങ്ങും
ഓഹ് പിന്നെ ഏഹ് ഫാമിലിയില് കൂ കൂടുതല് പേരും ഓക്കെയാണോ ഫാമിലിയില് ഒര്പാട് ഫ ഫാമിലിയില് ഒരുപാട് ആൾക്കാർ വെളിയിലാണോ
ഇല്ല അഹ് ആഹ് രണ്ടാൾക്കാരൊക്കെ പിന്നെ മൂത്തഛമാരൊക്കെ ഗൾഫിലാണ് അല്ലാ ത്തോരൊക്ക ഇവിടണ്ട് ഇവടണ്ട് ഇപ്പെല്ലാരും ഇങ്ങനെ വേറെ പോയിട്ട്ണ്ട് ഒക്കങ്ങനെ പെര്ന്നാക്കും എല്ലാ പരിപാടിക്കൊക്കെ എല്ലാ ഫങ്ഷനൊക്കെ ഒരുമിച്ച്ണ്ടാകും തറവാട്ടിൽ കൂടും
അങ്ങനൊക്കേണ് ഞങ്ങള്
ആഹ് യാത്രയൊന്നും പോയില്ലേ പെര്ന്നാളായിട്ട്
പെര്ന്നാളായിട്ട് അഹ് പിന്ന നമ്മളെ നാത്തൂമാരോട്ക്കൊക്കെ പോകും അതൊക്കെ ത ആഹ് അങ്ങനൊക്കെ പോവും അതിനെ അതിനേ നേരണ്ടാവും പിന്നെ ട്രാഫിക്കല്ലെ മെയ്നായിട്ട്
ആഹ് ട്രാഫിക്കും പിന്നെ മഴയും ആയില്ലേ
ഉം ഉം ഞങ്ങക്ക് മഴ ഇല്ലേനി ചെറ്ങ്ങനെ ജസ്റ്റ് പാറ്റി മഴ തുടങ്ങീട്ട്ണ്ട് പക്ഷേ ഇന്നലൊന്നുല്ലായിര്ന്നു ആഹ് ഇടി ഇടി ന്ന് വെച്ച് നല്ല മഴൊന്നൂല്ല അപ്പയും ഇപ്പയും പാറ്റി പോണൊര്തൊള്ളു അല്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടാക്ക്ണ മഴയൊന്നും ഇത് വരേ വന്ന്ട്ടില്ല്യ വര്ന്നല്ലെള്ളൂ ചെറ്ങ്ങനെ അപ്പയും ഇപ്പയും രാത്രി പ്പേങ്കിലും പാറ്റും ഇന്നലെ രാവ് ആഹ് ആഹ് ജൂണ് സ്കൂള് തൊറക്ക്ണ സമയത്താണല്ലോ മഴണ്ടാവ
സ്കൂള് തൊറന്ന് ജൂണ് മഴയൊക്കെ പെയ്ത് തുടങ്ങ്ന്നെ അപ്പഴല്ലെ ഇപ്പം ഇപ്പൊ നമുക്ക് പക്ഷെ നല്ല മഴയാണ് മിനിഞ്ഞാന്നൊക്കെ നല്ല മഴയാര്ന്ന് മറ്റെ രാത്രികളില് ശരിക്കും പകല് വല്ല്യ മഴല്ല്യ ഉം ശരിയെന്ന വിളിക്ക ശരി ശരി
ആഹ് ഓക്കെ ആഹ്